ആഹ് കേക്കുന്നുണ്ട് എന്തെയ്യ്ണ്
എന്തൊക്കെ ണ്ട് വിശേഷം?
ആഹ് എന്താ ങ്ങനെ ഇർ ക്കവടെ പ്രത്യേകിച്ചൊന്നുല്ല നല്ല വെയിലൊക്കെണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്ക
പിന്നെ വേറെെ ഫുണ്ടൊന്നും കഴിച്ച് ചില്ല കഴിക്കാൻ സമയേ ആവുന്നേ ഉള്ളൂ സ്പെഷ്യല് പ്രേതിയേയിച്ച് ഒന്നും ഇല്ല
അതെ വർക്ക് ചെയ്യണ്ടോ
വർക്ക് ചെയ്യണില്ല
ആ അത് എന്താ താല്പര്യല്ലാത്ത കാരണ പോവാത്തെ
താല്പര്യൊക്കെ ഉണ്ട് കിട്ടണ്ടേ അല്ലന്നോ വർക്ക് പ്രതീക്ഷിച്ചര് വർക്ക് കിട്ടിയില്ല
അല്ല ഇപ്പോ ഓൺലൈനായിട്ടൊക്കെങ്ങനെ ഓരോ ജോബുകൾ ഒകെ
ജോബുണ്ട് അ അ ആ കണം എക്സാം ഒക്കെ എഴുതുന്നുണ്ട് ആ എയ്തുന്നുണ്ട് അ മ്മ് എന്ധെലും ഉം എന്താലും ചെയ്യണം
അ ആ
അങ്ങക്ക
അത്ശരി പിന്നെ എന്താ വീട്ടില് കൃഷിയോക്കെ ഇണ്ടോ
കൃഷി ആ ചെറിയ പോലെ ഞ്ഞങ്ങളുടെ അത്യാവശ്യത്തിന് ഉം ഉം ഉം
എന്തക്കെയുള്ളെ
ചേന ഉം ചേന ഉണ്ട് വാഴ ഇട്ട് പിന്നെ വെണ്ട വെണ്ട ചീര അങ്ങൻത്ത
എന്ത വളോക്കെ എന്താട്ട് കോടുക്ക
അ ആ മ്മ് വളം അങ്ങനെ പ്രത്യേകിച്ച് വെ വള ഒന്നും ഇല്ല നമ്മടെ വേസ്റ്റ് മറ്റേ അടുക്കളയിലുള്ള വേസ്റ്റ് ക്ഷേ അതോക്കെ ഉച്ച അകുംപോയെ അത് അ വേസ്റ്റ് അതോക്കെ തന്നെ ഇടും
അ അ ആ സ്ഥിരായിട്ട് ഇങ്ങനെ വെള്ളക്കോയിച്ച് കോടുക്കും അങ്ങനെ
വെള്ളം ആ വെള്ളഒക്കെ ഒഴിച്ചു കൊടുക്കും വേനൽക്കാലത്തോക്കെ പക്ഷേ ഇപ്പം മഴ മഴ പെയ്യാൻ തുടങ്ങിയപ്പം കോറെയൊക്കെ അങ്ങ് പോയി
ഇപ്പൊ പിന്നെ മഴ ഉള്ള കാരണം അങ്ങനെ ഒഴി ചുകോടുക്കണ്ടല്ലോ അല്ലേ വെള്ളത്തിനെക്കെ എങ്ങന എന്താ ചെയ്യണ്
വെള്ളഒക്കെ ഉണ്ട് വെള്ളത്തിനൊന്നു കുഴപ്പല്ല കിണറുണ്ട് ബുദ്ധിമുട്ട്
ആ അതെ ആ കെണറ്റിലെ എങ്ങനെ മറ്റെ ശുചീകരണത്തിന് എന്തേലോക്കെ ചെയ്യാറുണ്ടോ?
അത് മറ്റെ നമ്മൾ ഈ ഇതുടും ബ്ലീ ച്ചിങ്ങിന്റെ അതെ ആ അത് മറ്റെ തുണിയിലെ കെട്ട് ട്ടിട്ട് അതിനാത്ത്ടും തുണിയിൽ കെട്ടിയിട്ടാട്ന്നെ
ആ ഇട്ട് കഴിഞ്കഴിഞ്ഞാല് അന്ന് എടുക്കാൻ പറ്റില്ലല്ലോ വെള്ളം
അന്ന് അതായത് നമ്മള് തുണീൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താവത്തില്ല ചെറുതായിട്ട് ഇങ്ങനെ അലിഞ് അലിഞ് അലിഞ് എറങ്ങത്തെള്ളു നമ്മളല്ലാതെ ഡയറക്റ്റ് ഇടമ്പം ആ വെള്ളത്തിന് ഭയങ്കര ഇതായിരിക്കും സ്മെല്ല് കാണം
ആ ഒരു ചോയണ്ടാവലോ അല്ലെ ആ
നമ്മൾ ഈ തുണി കെട്ടി ഇടുമ്പോ അത് ഉണ്ടാവും ണ്ടാവും ണ്ടാവും. തുണി കെട്ടിയിടുമ്പോം ഇച്ചിരി ഇച്ചിരി ഇച്ചിരി അലി ഞരങ്ങി ഞരിങ്ങി ഇറങ്ങത്തോളൂ
അതെ അങ്ങനെ അപ്പോ അത് എവിടന്നാ മറ്റെ അ കൃഷിഭവനിൽ പോയിട്ട് വാങ്ങാചെയ്യാ
ഇല്ല അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽന്ന് വാങ്ങാൻ കിട്ടും മെഡിക്ക സ്റ്റോറിൽ കിട്ടും ഒന്നായിട്ട് എൽത്തുകാര് കോണ്ട് വരെണ്ടതാണ് മഴക്കാലം ആവുമ്പോഴേ ഹെൽത് സെൻറ്റർ കാർ കൊണ്ട് വരും മ് ആ പക്ഷെ പോ ഇ ഈവട്ടാരും കൊണ്ട് തന്നില്ല
അതെ ആ അങ്ങനെ മഴക്കാലക്കെ തൊടങ്ങിയ്ഞ്ഞ അങ്ങനെ കൊടന്ന് തരാറ്ണ്ടേ
തരാറുണ്ട് മ് ഹ് അപ്പൊ വെള്ള ഒക്കെ നല്ല ന്തരാവത്തില്യ മഴ
ആ
മ് വെള്ളത്തീന്നല്ലേ മിക്ക രോഗങ്ങളും ഉടലെടുക്കുന്നത്
ഉം അല്ലഞ്ഞിപ്പോ ഇങ്ങനെ മഴക്കാലയിക്കഴിഞ്ഞാല് ഇങ്ങനെ ഓരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വരും.
അതെ അതെ അതെ അതെ എല്ലാ അസുഖങ്ങളും പൊങ്ങി മഴയായപ്പഴേ
പ്പ ഷിഖല്ലാണല്ലോ
ഷിഗല്ല യാണ് എന്നാ അതിനു വേണ്ടി മഴ പെയ്തതുല്ല അടുത്തങ്ങും ശിഖല്ല ഒന്നും വന്നിട്ടില്ല മറ്റേ ഇത് വന്ന് ഡെങ്കി ഡെങ്കില്ലെ മറ്റേ കൊതുക് കുത്തിയുണ്ടായിരുന്നു ആ ഡെങ്കി വന്നിട്ടുണ്ട്. ആ അ അ അ ഷിഗല്ല ഇവിടെ അടുത്തങ്ങും വന്നിട്ടില്ല.
ആ അങ്ങെനെ പിന്നെ എങ്ങനെ സിറ്റി ഏരിയയിലാണോ വീട്?
സിറ്റിയല്ലാ വ്ടെ ഗ്രാമപ്രദേശമാണ്.
ഏ
ഉം
അപ്പങ്ങനെ മറ്റേ ടൂറൊക്കെ പോവാർണ്ടൊ
യാത്ര വണ്ടേ ട്രിപ്പ് അങ്ങനൊക്കെ പോവണ്ട് ബീച്ചില്.
അതെ അതെ ആ അ ഞങ്ങളിവ്ടെ അടുത്തെക്കങ്ങനെ പോവാർ ണ്ട് അല്ലാണ്ട് വല്യ സ്ഥ തന്നായിട്ട് പോവാറില്ല കൊറെയി ഇങ്ങനെ പോയിട്ട്.
പോയിട്ട് അ ആ
പിന്നെ ഇവിടെ ഒരു പാർക്കൊ ക്കെണ്ട് പ്പ തൊടങ്ങിയ ഓക്സിജൻ പാർക്ക് ക്കെ തൊടങ്ങിട്ടുണ്ടേ
ആ ഓക്സിജൻ പാർക്ക് അവിടെ പോയിട്ട് എങ്ങനെണ്ടായിരുന്നു
മറ്റെ തൊക്കെല്ലെ മരങ്ങളൊക്കെ പിന്നെ മാ കുട്ടികൾക്ക് പാർക്കിന്റെര് ഏരിയണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറ കുറെേ മരങ്ങളൊക്കെയിട്ടേ അതോണ്ടാന്ന്ണ് ഓക്സിജൻ പാർക്കന്നൊകിട്ടണത്
ആ അവടെ മരങ്ങളൊക്കെ
ആ വല്ല്യൊരു കാടു പിടിച്ച വല്യരു പറമ്പ ഇണ്ടായിർന്ന് തോന്നണത് കൊറെേ ഏക്കർ കണക്കിനുള്ള സ്ഥലാണ്
അപ്പാദം ആ അതിപ്പ ക്ലീൻ ചെയ്ത് അവ്ടെ പാർക്ക് വന്ന്
ആ അതിപ്പോ ക്ലീൻ ചെയ്തിട്ട് അയിന്റെടെലൊക്കെ പുല്ലും ക്കെ കളഞ് മരങ്ങള് മാത്രം നിർത്തിയെടുക്ക
ആ ആ ആ ആ ആ അപ്പൊ എല്ലാ ടൈപ്പ് മരങ്ങളു ഉണ്ട്
ആ കൊറെ മരങ്ങളൊക്കെണ്ട്
നമ്മുടെ മറ്റേ മാവ് അതേ പോൽത്തുള്ളക്കെണോ
വല്യ വല്യ മരങ്ങളാ എന്ത് മ മാവല്ല വലിയൊരു ടൈപ്പ് മരങ്ങളാ നല്ല തടിക്കെള്ള മരങ്ങളാ എന്താണ് ആ ശേ അങ്ങത്തെല്ല എങ്ങനെ എലകളുള്ള കൊറേ എലകളൊക്കെള്ള അരളി അങ്ങൻത്തെ ആ അ
ഉം പൂക്കളൊക്കെ ണ്ടൊ
എവിടെ വീട്ടിലോ അതോ അവിടെ പാർക്കില് അങ്ങനെല്ല ഏ ഇല്ലല്ല ഈ എലകളൊക്കെ ഇണ്ട് ഈ മുളൊക്കെ ഇല്ലേ. മുള പോലത്തെ ആ അങ്ങനത്തെ ചെടികളൊക്കെ അ ഉള്ളത്.
ണ്ട് വീട്ടില് എങ്ങനെയാ പൂന്തോട്ടം
ഇ ഇവിടല്ല്യാ അവിടെ ഹസ്ബൻന്റെ വീട്ടില് ഞാനി ഇങ്ങനെ കൊറച്ചൊക്കെ ഉണ്ടാക്കി ക്കെണ്ട് പത്ത്മണി അട്ടൊക്കെ മ്
പത്ത്മണി വെറൈറ്റി കളേഴ്സ് ഉണ്ടോ. അ മറ്റേ ഒത്തിരി കളറുണ്ടല്ലേ വൈറ്റ് പിങ്ക് ഒ ആ ഉണ്ട് ആ അ നീല്.. യെല്ലോ കളറ്
ആഹ് ആ യെല്ലോ ഒരു ഒറ്റ അഞ്ചതളായിട്ടുള്ള അങ്ങനത്തെേ ഉള്ളൂ.
ആഹ ഉണ്ടല്ല അത് അഞ് അഞ്ച് ഇതളുള്ളതൊന്നും നമ്മളെ
അതെ ഇവിടെ പത്ത് മണിക്കേ അത് വിരിയുള്ളു.
ആ മറ്റേല്ല കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് അല്ല അടുക്ക്ടുക്ക്അടുക്ക് പോലെ ഇരിക്കുന്നല്ലേ അതിനെ പത്ത് മണീന്നും പറയും.
അതെ ഞളങ്ങീ വിരിയണ ടൈം നോക്കിട്ടാ പറയണത്.
ആഹ് ഹഹ് ഹഹ് ഹ്
പത്ത് വിരിഞ്ഞ പത്ത് മണി അഞ്ച് മണിക്ക് വിരിഞ്ഞാ അഞ്ച് മണി. ആ അങ്ങനെ
പിന്നെ വേറൊരു സൈസ് ഒരു വേറൊരു സൈസ് ഇതൊരു ഇതൊണ്ടല്ലോ ചെടി - - രാവിലെ ആ ഇല്ല മണി പ്ലാന്റ് അല്ലേ രു ചെണ്ട്റോസം എന്താ പറയില്ലേ. രാവിലെ അത് വെള്ളക്കളറായിരിക്കും വൈകി ആ വൈകിട്ട് ആകുമ്പോം പിങ്ക് കളർ ആകും. രാവിലെ വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുക വൈകിട്ട് ആകുമ്പോ അത് പിങ്ക് കളർ ആകും. മ് ഇത് കണ്ടിട്ടൊണ്ട് ആ
വല്യമ്മയുടെ വീട്ടിലൊക്കെണ്ടാരുന്നു വല്യ
ഇത്ര വലിയതാവത്തില്ല എന്നാലും ചെമ്പരത്തീക്ക അങ്ങോട്ട് ആ
അവിടെ
നന്താരം ആ ആ ആ ആ ആ ഏതാ ഇവിട ഇവിടെ അങ്ങനെ വലുതായിട്ട് ചെടികളൊന്നും ഇല്ല. റോസൊക്കെണ്ട് റോസ നിപ്പുണ്ട് ഓർ കെട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉം ഏതാ
ഓർക്കിട് കേട്ടില്ല ഓർക്കിട് വാങ്ങി വെച്ചതല്ല വാങ്ങി വാങ്ങി വാങ്ങിയതല്ല വാങ്ങിയതല്ല. ഞങ്ങടെ വീട്ടിലുണ്ടായിരുന്നു അവിടുന്ന് കൊണ്ട് വന്നതാ.
അതെ
ഞങ്ങള് ഞങ്ങളൊരു ആന്റീടെ അവിടെന്ന് കൊണ്ട് വന്നതാ ആന്റീട അവിടെന്ന് തൈ കൊണ്ടുവന്ന് വെച്ച് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്തൊണ്ടന്ന് ഇവിടെ കൊണ്ടവെച്ചു
അതെ
ഉം
അ ശരി
പിന്നെ പിന്നെ മറ്റേല്ല വൈറ്റ് കളറ് വൈറ്റ് കളർ കൂടി ചെറുത് ചെറില്ല പാ പാല പോലെ പാല വലത പൂ വൈറ്റ് കളർ ആ കള്ളി പൂവാ പറയണ ആ അത് അതുണ്ട് എന്റെ പേര് എനിക്കറിയല്ല
ആ അവിടെ കള്ളിച്ചെടിന്ന്തിന് പറയാ ഒരു മ മഞ്ഞ ഉള്ളിൽ ഉണ്ടാവില്ലേ മഞ്ഞ കളർ പുറത്ത് വെള്ളി അങ്ങന
ഇല്ല ഇല്ല അതല്ല് അതല്ലേ അതല്ലല്ല വൈറ്റ് കളറ ചെറിയ വെള്ളപ്പൂ കൊട പോോല ഇങ്ങനെ അയ്ന്റെ ചെടി
ആ നന്ദ്യാർവട്ടാണോ
അ അതെപോലിരിക്കും
അതെ ആ അവിടെണ്ട് നന്ത്യാർവട്ടം അങ്ങനെ ആ അയിന്റെ ചെറിയൊരു ചെടി ഇണ്ടായിനിം ചെറിയ ലൈറ്റ് അതാണോ ആ അയത് ശരിയായാലും നല്ല ഉണ്ട പൂവ് ഉണ്ടാവും ശരിയാ ശരിയാ
ആ അതിനകത്ത് എപ്പയും
ആ അത് ശെരിയ അത് ഞൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ വീടുകളിൽ ഇങ്ങനെ ഇരിക്ക്ണത്
അത് അത് വെച്ചിട്ടുണ്ട് അത് വാങ്ങി വെച്ചതാ തൈ വാങ്ങി വെച്ചതാ ഉം ഹലോ
എത്ര രൂപയാ അത് വോമ്പോ ചെയ്യാം
അമ്പത് രൂപന്ന ചെറിയ തയ്യായി ചെറിയ തയ്യായി അമ്പതി
അമ്പതിന് ആ അമ്പതിനൊ കിട്ടുവോ ഇവിടത്തെ ഇവിടത്തെ കട പോയിഴിഞ്ഞാ ന
ചെറുത് ചെറുത് കിട്ടും അപ്പൊ ഓക്കെ ശരിങ്കേ പിന്നെ വിളിക്കാമേ